ഹലോ ഹലോ കേൾക്ക്ന്ന്ണ്ടോ ഓഹ് കേൾക്കാം
കേൾക്ക്ന്നില്ല്യേ ആഹ് ആഹ്
ഉം സുഖാണോ
ഓ സുഖം
ഉം എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം രാവിലെ അല്ലേ തിരക്കിന്റെ ടൈമെന്നെ
ആഹ് അ ആഹ് ഫുഡ് കഴിച്ചോ
ഉം ഇല്ല കഴിച്ചിട്ടില്ല
ഉം ഉം പിന്നെ മഴയൊക്കെ ഇണ്ടോ
എവിടെ മഴ മഴൊക്കെ പോയി തോന്ന്ണ് ഇപ്പം നല്ല വേനലിന്റെ പോലെ തന്നെ നല്ലെ വെയില്
ഏ ഉം പിന്നെ കുട്ടികളൊക്കെ എന്ത് ചെയ്യ്ന്നേ
പിന്നെന്താ ചെറ്ത് ഒറങ്ങാണ് എണീറ്റിട്ടില്ല പിന്നെ മൂത്താള് ഇതാപ്പം മ ദ്രസ കഴിഞ്ഞ് വന്ന്ട്ട്ണ്ട് പിന്നെ രണ്ടാമത്തെ ആള് മദ്രസയിലാണ് ഒൻപതരാവും വരാന്
അങ്ങനെ ആ ആ സുഖാണോ എല്ലാർക്കും
ഓ എല്ലാർക്കും സുഖം നല്ലെ ഇപ്പ എന്താ നല്ല മഴല്ല അതുകൊണ്ട് ആ ഒര് ചൂട് ഇന്നലൊക്കെ നല്ല ചൂടേന്നു നല്ല വേനലിന്റെ അതേപോലെ
ആഹ് കൊറച്ച് പോലും പോകാൻ പറ്റുന്നില്ലായിരുന്നു
ആഹ്
പിന്നെന്താണ് വീട്ടിൽ ആരൊക്കേണ്ട്
വീട്ടില് ഞങ്ങള് ഞഎന്റെ ഫാമിലി കാരണം ഞാൻ ഹസ്ബൻ്റ് മൂന്ന് മക്കള് അതുപോലെ ഒരളച്ചനും ഓരേ ഫാമിലിയുംണ്ട് പിന്നെ വേറൊരുളചനുണ്ട് ഈത് തറവാടാണ്
ആ അ ഉം പിന്നെ ന്താണ് തേച് വിശേഷം
പിന്നേ എന്താ അങ്ങനെയൊക്കെ ങ്ങെനെ പോവുന്ന്ണ്ട് രാവിലത്തെ തെരക്കൊക്കെ കഴിഞ്ഞോ
ആ അത്യാവിശ്യം കഴിഞ്ഞു
ആ ഉച്ചകത്തേക്ക്ള്ളതായോ
ആ യി യായ്
ആ ആ ഞാനൊതാ ചോറിന് അരിഅ ക്ണ് പിന്നെ അലക്കേത് ചിക്കാൻ വേണ്ടീട്ട് എറങ്ങിയേതേനും അപ്പളാപിന്നെ ഏ പിന്നെ എന്തെക്കാ എന്താ പണികളൊക്കെ നേരത്തെ ഞാ പിന്നെന്താ യെന്ന്
മ് അല്ല ഞങ്ങളിവ്ടെ കൂട്ടുടുബായിട്ട് രിക്കന്നണ്ട് എല്ലാരും പെട്ടെന്ന് രാവിലെ നീച്ച് ചെയ്യേ
ആ ആ പിന്നെ ന്നട്ട് ബാക്കിയ്ള്ള ടൈമോ
ബാക്കിയുള്ള ടൈം പിന്നെ ഈ പ്പൈപപ് കോളേജിക് പോവാൻ ടൈന്റെറൊച്ച് നോട്ട് സും കാര്യങ്ങളൊക്കെണ്ടായിട്ട് തെരക്കാ അപ്പൊ അതൊക്കെ എഴുതേം വരയ്ക്കേംക്കെ ചെയ്യണം
ആ ആ എന്തിനാ പഠിക്ക്
മ് ഐടി
ഐറ്റിലെ ആ ആ
ഉം
അപ്പംന്നെ തിരക്ക്ണ്ടാവും മ് ഹും അപ്പൊ വീട്ടിലെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് പോവലാ
ആ രാവിലതന്നെറ്റ് ചെയ്തിട്ട് പോവു
ആ ആ വീട്ടിലാരൊക്ക്
മ് ചേച്ചിമാര് പിന്നെ അച്ഛന മ്മ അമ്മൂമ്മ അപ്പൂപ്പന്
ആ ആ ഞങ്ങളെവിടെന്നാ വലൃയ ഫാമിലിയ വരെ ഹസ്ബൻ്റിന് എ ക്ക് നാല് നതൂന്മാരും അതുപോലെ തന്നെ രണ്ട് മുത്തച്ഛന്മാര് രണ്ട് എളച്ചന്മാര് അങ്ങനെ ര് ഒൻപത് മക്കളാ എല്ലാരും കൂടെ വരാണെങ്കിലൊക് ഭയങ്കരസ ഫാമിലി അടിപൊളിയ
അങ്ങനെ ആ അദ്ഹം കൂട്ടിടുമ്പോ നല്ലേയങ്കി
ആ അതെ ത്നേപരിപാടി ണ്ടാവുമ്പളൊതിൻ പിന്നെ ഒഴിവുണ്ടാമ്പളൊക്കെ എല്ലാരും വരുംപ്പൊ മൂന്ന് രണ്ട് ആൾക്കാരും മേ മക്കള് പ്രസവിച്ചടുക്കലുംതൊക്കേയിട്ട് ഇപ്പൊ കൊറച്ചായി ഇപ്പം കൈ പെരുന്നാളിൻ്റെ ആ ടൈമില് വന്നതാണ് എല്ലാവരും ക്ഷെല് രസാണ് എല്ലാരുകൂടെ ങ്ങനെ കൂടി
കൂടുമ്പം
മ് അപ്പൊ ഒച്ചിംവിളിയിംനല്ല രസാണ് അതൊക്കെ ഞാപറയാ ആദ്യൊക്കെ ഞൻ വിജാര് ജനിങ്ങനെ കല്യാണത്തിന് മുന്നേക്കെ വലൃയ ഫാമിലിയാണെന്ന്റഞപ്പൊ അള്ളോ വല്ലൃഫാമിലിയാണോ ക്ഷെ അതൊരു രസമാണ്
ആ അതെ സപ്രേറ്റ് നല്ലീ കട്ടിയല്ലേ
ഏ
സപ്പറേറ്റ് വെക്കുന്നതിലേക്കാട്ടിലും നല്ലതാതാ
ആ അതന്നെ അതെ ഞങ്ങള്ന്നറിഞാൽ സപ്പ്റേറ്റ് നിക്കാനൊന്നില്ല കാരണം ഞങ്ങള് വല്യൊരു തൊടീല് എളാപ്പന്റെ വീട്ണ്ട് മൂത്തമ്മന്റെ വീട്ണ്ട് ന്റെ വലൃനാത്തൂന്റെ വീട്ണ്ട് രണ്ടാമത്തെ മുത്തചന്റെ വീട്ണ്ട് ഞങ്ങളെ വീട്ണ്ട് അങ്ങനെ അഞ്ച് വീട് ഞ ഒരു തൊടീലാ
ഓഹ് ഓഹ്
ആഹ് അപ്പൊ പിന്നെ ഞൻങ്ങ്ക് അയൽവാസികള് വരാൻ കുടുംബക്കാരെന്നാണ് ആഹ് അപ്പൊ അതൊരസന്നെ അപ്പൊ പിന്നെ എല്ലാരും ഇവിടെ വരുമ്പള് ഈ മൂന്ന് വീട്ണ്ടല്ലോ ഞങ്ങള് ഇങ്ങനെ നടക്കും. മുത്തച്ഛനും ഇണ്ട്. പിന്നെ എളാമിം എളാപ്പിയാണ് എന്നാലും മൂന്ന് വീട്ടിലായിട്ടങ്ങനെ ഭയങ്കര ഇനിപ്പ മൂന്ന് വീട്ടില് എവിടെങ്കിലും ഒരു പരിപാടി ഇണ്ടായൽ മതി ഈ മൂന്ന് വീടും ഒരേ പോലാ അപ്പതോണ്ട് നമ്മക്ക് എൻ വല്ല്യ ഇതില്ല അതുപോലെന്നെ ഇപ്പം മക്ക നമക്ക് എവിടെകിലും പോണന്ന്ണ്ടകിൽ അങ്ങനെയൊക്കെ ഇണ്ടാവുമ്പോക്കെ നമ്മക്ക് നല്ല സുഖാണ് മക്കളെ അവിടിം ഇവിടെക്കെ ആക്കി പോകാനൊക്കെ. പിന്നെ അതൊ ആലോയിക്കുമ്പം ഇവട്ന്ന് എവിടേക്കും പോകാനൊന്നും തോന്നൂല.
ഉം ഉം ഉം
അങ്ങനെ ഇവടെ തന്നെ ഒരു വീടൊക്കെ വെച്ചിട്ട് കൂടണം എന്നാണ്
ഓഹ് ഓഹ് അപ്പൊ അതാണി പ്ലാനിണ്ടോ?
ആഹ് ആഹ് ഇവിടെ എന്താണ് സ്ഥലണ്ട്. അതിനി പേരിലേക്കാവാന്ണ്ട്. പ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നോക്കണം ഇൻഷാ അള്ളാഹ് പെട്ടെന്നന്നെ നോക്കണം.
ഉം നടക്കട്ടെ എല്ലാം നടക്കട്ടെ.
പോകാനായോ ആ ഇന്ന് ക്ലാസ് ഇണ്ടാവൂല്ലല്ലോല്ലേ ആഹ് ആഹ് ഇന്ന് സൺഡേ ആണല്ലോ. അതോർമ്മ ഇണ്ടാവൂല കാരണം മക്കള് ഉം ശെനിം ഞായറാവുമ്പം പിന്നെ മക്കളെ വെയ്ത്തലെ നടക്കലും കാരണം ഓര് ക്ലാസ് ന് പോയാപിന്നെ നമ്മള് ഫ്രീയാ. നമുക്ക് ഡോറ് അടിച്ചിട്ട് അകത്ത് കുത്തിരുന്നാലൊന്നും അറിയണ്ട. ഇത് ഇവര്ണ്ടാവുമ്പം ഡോറ് തുറന്ന്ട്ണേനോട് ചെറുതേറ്റങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങും.
ഉം ഓഹ് എവിടെ റോഡ് സൈഡിലാണോ വീട്?
സൈഡാണെങ്കി അത്രവലിയ പ്രശനല്ലേയിനി നമ്മള് റോഡ്മ്മലേക്ക് പോണ കാണുല്ലോ ഇത് അങ്ങനെയല്ല റോഡുമ്മെന്ന് ഒരു എടവഴിലേകൂടെ ഇങ്ങട് കേറണം. എന്നട്ട് കാണണ തൊടിയാണ് അമ്മൾട്ത് പക്ഷെ നമ്മള് കാണൂല ഇവര് എടവഴീല് ഇറങ്ങി പോയാ മ്മള് കാണൂല്ല അതാൺളാ പ്രശ്നം. മറ്റേതാവുമ്പം ഗേറ്റടിച്ചിട്ടാൽ അവ വിടെ നിന്നോളേനു. ഇത് അടച്ചിടാൻ കഴിയില്ല. ഇത് മൊത്തായിട്ട് തുറന്നിട്ടൊരു പ്രദേശാണ്.
ആഹ് ഓ അങ്ങനെ പിന്നെ കടയൊക്കെ അടുത്ത്ണ്ടോ അതോ ദു
ഒക്കെണ്ട് എല്ലാ സൗകര്യങ്ങളും അടുത്ത്ണ്ട് സ്കൂള് ണ്ട് എന്താണ് എൽ പി, യു പി, ഹോസ്പിറ്റല്, ഗവൺമെന്റ് ഹോസ്പിറ്റല് പ്രൈവറ്റായിട്ട് അതുപോലെ തന്നെ ഹൈസ്കൂള് എല്ലതും ഇവടെ
ഓഹ് ആണല്ലേ ആഹ് ആഹ്
പിന്നെ ഒരൊറ്റ ബസ്സ് കേറിയാല് കോഴിക്കോട് അങ്ങ ഏ എത്തും ചെയ്യും. എല്ലതും ഇവടെ അടുത്തന്നെയാണ്. വലിയ മെയിൻ റോഡ് അപ്പം നല്ല സൗകര്യം എല്ലതും ഇണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടോ ഒന്നുല്ല. പിന്നെ നല്ല മഴ പെയ് മഴക്കാലം ലേശൊര് വെള്ളം കെട്ട് ക്കെണ്ടാവും വേറെ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായിട്ടല്ല എന്നാലും അതൊര് രസാണ്. വെള്ളപ്പൊക്കം വരുന്നത് കാണാനൊക്കെ ഒരു രസാണ്. അങ്ങനെണ്ട് ഞങ്ങക്ക് വയല് ഏരിയാണ് ഇവിടെ. ഇപ്പം ഓരോ നാട്ടി ലും ഓരോത് ഇണ്ടാവെല്ലൊ. നമ്മടെ തനതായിട്ടുള്ള ഒരു കൃഷിന്ന് പറഞ്ഞാല് വാഴാണ്. ഭയങ്കര രസം നല്ല അടിപൊളി സ്ഥല
ആഹ് ഓ അങ്ങനെ ആഹ് ആഹ് വയലാവുമ്പോം ല്ലെ
ആഹ് നെല്ല് അതുപോലെതന്നെ വാഴ അതിന്റെ ഭയങ്കര കൃഷികളാ. അപ്പം ഇതിന്റെ എടയിലേക്കൂടെ ഇങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെ പ്പോ അയിന് ചിലപ്പോക്കെങ്ങനെ ണ്ട് ഈ ഡ്രോൺ വീഡിയോസൊക്കെ ഇങ്ങനെ വരേണ്ട്. ഇതിലൊക്കെ നല്ല അടിപൊളി സ്ഥലാ അതൊക്കെ ഞന്ങ്ങനെ സ്റ്റാറ്റ സ്റ്റാറ്റസ് ഇടുമ്പോക്കെ എൻ്റെ ഫ്രണ്ട്സാലൊക്കെ ചോയിക്കും, ഇത്രിം നല്ല അടിപൊളി സ്ഥലണോ അൻ്റെ നാട്.
ശെരിയാ ആ ആ
ന്ത് പറഞ്ഞാല് മെയിനായിട്ട് വാഴകൃഷിയാ.
വാഴ ഓ ഉം ഉം ഇവിടൊക്കെ ചീരാ അങ്ങനെയൊക്കെയാണ്.
അങ്ങനാണല്ലേ ഏത് പയോഗിക്കാന് ഒരാക് നടക്കാന്ള്ള ചെറിയ ഈ എടവയി എടവഴിയിലെ ചെറിയൊരു കട്ടറോട്ട് മാതിരിയാക്കിറ്റി ബാക്കി ഒക്കെ ഇങ്ങനെ വാഴ കൃഷികൾ റോഡുകള് മാത്രം ങ്ങനെ പിന്നെ ങ്ങൻത്തെ റോഡ് പോക്കറ്റ് റോഡുകള് മാത്രൊള്ളൂ, ബാക്കിയൊക്കെ പിന്നെ അങ്ങെനെ വഴ കൃഷി പിന്നെ ഒരു സൈഡില് നെല്ലുണ്ട് പിന്നെ ഭയങ്കര മ മറ്റെ ആ ചുവന്ന ആമ്പൽപ്പൂവ്ണ്ടല്ലോ, അതിന്റെ ഒരു തോട്ട ഒരു വല്ലിയൊരു പാടണ്ട്.
ആഹ് എല്ലാം ഉണ്ട
ആഹ് ആമ്പലായിട്ട് നല്ല രസാ മഴ ഴക്കാലാവുമ്പോ പിന്നെ ഇതൊന്നായിട്ട് ഈ വാഴിണ്ടാവൂലാ എന്താണ്‌ നെല്ലു ണ്ടാവൂല ന്നുണ്ടല്ലോ ഒക്കെ വെള്ളം നമ്മളെ ചാലിയാറെങ്ങനാ അതുപോലെ കാണാ. അപ്പൊ അതിലേക്കൂടെ നെടുക്കിട്ട് തോണിം ബോട്ടൊക്കെ ആയിട്ട്, അങ്ങനെ ആൾക്കാര് നടക്കും. അതൊക്കെ രസാണ്.
ആ അതെ പക്ഷെ ഒരുപാട് മഴയാലും പ്രശ്നാല്ലേ?
ആ മഴ പെയ്താല് റോട്ട്മ്മലേക്കങ്ങനെ വെള്ളത്തി നിക്കൊള്ളൂ പക്ഷേ അന്ന് അമ്മ അന്ന് രണ്ടായി പതിനെട്ട്ത്തെ ഉരുൾപൊട്ടല് ണ്ടായിനല്ലോ.
ആഹ് ണ്ടായിന്ന്.
ആഹ് ടൈമില് ഞങ്ങളെ വീട്ടിലേകൊക്കെ വെള്ളന്ന് ഞങ്ങളെ വീടൊക്കെറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം കേറണംന്ന്ണ്ടെങ്കില് അമ്മളെ താഴത്തുള്ള വീടുകളൊക്കെ മുങ്ങിപ്പോകും അത്രക്കുതിലാ അമ്മ വീടൊക്കെ നിക്ക്ന്ന്. അതിന്റെ മ്മള തഴത്തെ നിലയത്തെ സ്വിച്ച്ബോടൊ വെള്ളത്തില് മുങ്ങീന്നു രണ്ടായിരത്തി പതിനെട്ടില്.
ഓഹ് അങ്ങനെ ഉം ഉം.
അ ഉ വെള്ളം മുങ്ങുന്നത് വെള്ളൊക്കെട്ട് നിന്നും പ്രശ്നംല്ല, ഈ വെള്ളം കേറി കഴിഞ്ഞിട്ടാണെ പിന്നെ നന്നാക്കി കൊണ്ടരണം ന്നുണ്ടെങ്കില് ഒരു മാസം രണ്ടു മാസം പിന്നെ അതിന്റെള്ളിലേക്ക് കേറുമ്പോ ഇന്റെ ആ സ്മെല്ലും കാരണം ഒരാഴ്ച അത് അനങ്ങാണ്ട് വെള്ളം നിന്നതല്ലേ ഇനി
ആഹ് ആഹ്.
അങ്ങനത്തെ പ്രശ്നങ്ങള പിന്നെ അതിന്റെള്ളില് എന്തെല്ലാം കേറി കൂടിനൊല്ലിയൊ ഒന്നു അറീലല്ലോ കാരണം ഫുള് ഡോറും തൊറ ട്ടല്ലേണ്ടാവാ.
ആഹ് ആഹ് അത് ശരി അപ്പം ഉം.
അപ്പങ്ങൻത്തെ ക്കോരോ വിശയങ്ങള് ണ്ടാവും ന്നാലും
ആഹ് ഉം മഴയൊക്കെവുമ്പ മയല്ലായൊണ്ട് പിന്നെ നല്ലേരിക്കും. ചൂട് ഒരുപാടായാലും പ്രശ്നാല്ലേ?
ആ അതെ ചൂട് സൈക്കാ കയില്ലല്ലോ ഇപ്പൊന്നലെ പ്പൊ ഇന്നും പ്പോ നല്ല ഉം എന്താണ് അല്ലെ നല്ല വെയിലല്ലേ എന്നിട്ട്ന്നെ നല്ല വോനല്ങ്ങനെ തോന്നിക്കാ
ഉം ഉം അങ്ങനൊക്കെ ഉം ഉം.
ഏസി ഒന്ന്ന്നിട്ടിട്ടും എവിടേം എത്തൂല അത്രക്കും ചൂടാ.
ഉം ഉം അതെ പുറത്തിറങ്ങാ പറ്റത്തില്ല ഇവിടെ
ആഹ് ഇല്ല, അതന്നെ പ്പ പിന്നെങ്ങക്ക് ഞ ഇവടെ വേനലായാലും നമ്മള് ഇപ്പോ മെഷീല് ഒണക്കി ട്ടലക്കിട്ടാലും നല്ല കട്ടിള്ള ഡ്രസ്സുകളൊന്നും വൈന്നാരാവുംമ്പക്ക് ഒണങ്ങി കിട്ടൂലാ. പക്ഷെ ഇന്നൽത്തൊക്കെ വെയിൽ നോന്നും അതൊന്നൊരു പ്രശ്നല്ല, ഇത്രക്കും നല്ല വെയില്
ക്ഷെ ഞങ്ങക്കിവടെ ഒരു ചെരുവായനക്കൊണ്ട് അങ്ങനെ അങ്ങോട്ടൊക്കെ വെയില അടിക്കലില്ല പഷേ ഇപ്രാവശ്യംക്കെ എന്ത് ന്ത് വെയിലാണോറിയോ.
ആഹ്ണല്ലേ ആ ആ.
പിന്നെ ചായ കൂടിയൊക്കെ കയിഞ്ഞോ കുടിച്ചോ?
ആഹ കുടിച്ചു എട്ട് മണിയൊക്കെ ആയിപ്പത്തേക്ക്
ആ കുടിച്ചല്ലേ ഞങ്ങ ആ ആ ഏകദേശംക്കെ വായി അപ്പം ചായ കുടിക്കാനുണ്ട്
ഉച്ചക്ക് അത്തക് ഉച്ചക്ക് സ്പെഷൽ ആണോ ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആണോ
ഇല്ല ഇല്ല മീൻകറിം ചോറും തന്നെ ഉള്ളൂ മീൻ ഫ്രൈ ഉണ്ട് വേറെൊന്നുംമല്ല ന്നാ ഓക്കേ ട്ടോ.
ആ ശരി